ഹലോ ആ അതെ അതെ അതെ നല്ല വിശേഷം അവിടെയോ?
സുഖാണ്
മഴയുണ്ടോ
മഴൊക്കെ കുറവാരണ്ട് മൂന്നാല് ദിവസായിട്ട് കാലത്ത് ഇങ്ങനെ ഒ ഒരു മഞ്ഞു പോലെക്കെണ് ഇപ്പൊ കണ്ട്‌ തൊടങ്ങ്ണ
ആ ആ കാലാവസ്ഥ മാറ്ണല്ലേ
ആഹ് ഇന്നൊക്കെ ഭയങ്കര ചൂടും വെയിലൊക്കെ ഇന്നലെ ചെറുതായിട്ടൊരു മഴ കി ട്ടി ഇന്ന് ഭയങ്കര ചൂടുള്ള വെയിലൊക്കെയാണ്.
ആഹ് ഞാ അപ്പ മാസക്ക ജോലികളിതാ കറി വെക്കാൻ പോണു. കഴിക്കാൻ കൊടുക്കുന്നു അങ്ങനെയൊക്കെ നടക്കുന്നു.
ആഹ് ഞാന എല്ലാ ജോലികളും കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിരിക്ക അമ്മ ക്കളൊക്കെ സ്കൂളി പോയി സ്കൂൾളൊണ്ട് നേരത്തെ തന്നെ ജോലികളൊ ക്കെ കഴിയും ഉം ഇന്ന്‌വിടെക്കെ ക്ലാസ്ണ്ട്. വൈകിട്ട് വരെ ക്ലാസ്സ്ണ്ട് ആഹ് രണ്ടു ദിവസംക്കെ വീട്ടിലൊക്കെ പോയിന്ന് ഇങ്ങെ വന്നതായിരുന്നു അപ്പൊന്ന് ക്ലാസ്സ ഉള്ള കാരണം ഇന്നലെ രാത് ത്രിയേ പോന്ന്.
അതെ പഠപ്പിച്ച് കിട്ടുമ്പോ ഒരു സുഖാണ്ല്ലെ ഇത്. ഓഹ് ഒരു ദിവസം മാത്രമായിട്ട് കിട്ടീട്ട്
ആഹ് ഇപ്പൊ ഈ ഇന്ന് ഇല്ലാന്ന് ണ്ടേ ഇപ്പ ഞാനൊക്കെ സൺഡേ നൈറ്റിലെ വീട്ട് ന്നൊക്കെ പോരുയിരു തുള്ളൂ സ്കൂളിലെ കാരണം എങ്ങനെ പോകുന്നതാണ് നമുക്ക് പോഉവാണ്പോ ഒരു മൂന്നാലീസം പോര് പോ
അതെ സ്കൂൾ ഇല്ലാത്തപ്പോൾല്ലേ പറ്റ തൊള്ളൂ അതു പോയി തലേദിവസം പോയി പിറ്റേ ദിവസം വരണ്ടിം വരും.
ആഹ് എനിക്കാണെങ്കില് പെട്ടന്നൊന്നും പോവാനൊന്നും. പറ്റത്തൂല്ല അപ്പൊ ഞാൻ എപ്പയേ ലീവ് കിട്ടുമ്പോ അതുപോലെ മാസത്തില ഒരിക്കൊക്കെ തന്നെ പോവത്തുള്ളൂ. അല്ലെയ് നമുക്ക് എപ്പഴും ആഹ് കൊ ച്ച് ദൂരായതോണ്ട് പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ വണ്ടി വിളിച്ചിട്ട് തന്നെ പോണ ബസ്സ് ഇതിലൊക്കെ പോവാണ്ന്ന്ണ്ടെങ്കിൽ രണ്ടും മൂന്നും ബസ്സൊക്കെ എറങ്ങി കേറിട്ട് വേണം വീട്ടിലെത്തണങ്കിൽ - - ആഹ് അപ്പപിന്നെ ഭയങ്കര ഒരു റിസ്ക്കാണ്. മറ്റേ നമ്മള് ബസ്സിനൊക ഒക്കെ എറങ്ങി കേറി വീട്ടിലെത്തുമ്പത്തേനും പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് കഴിയും. പിന്നെ നമ്മള് വണ്ടിയൊക്കെ വിളിച്ച് പോകുമ്പത്തേനും അഞ്ഞൂറു രൂപകള് അടുത്ത് വണ്ടിക്കെന്നെ വെരും. അപ്പം നമ്മള് എപ്പളൊന്നും പോവത്തൂല്ല ഈ മാസ അതിലേക്ക് എത്തന്നെ പോവൊള്ളൂ. അതിങ്ങനെ രണ്ട് മൂന്നാലീസം ഒക്കെ കിട്ടാണ്ന്ന്ണ്ടെങ്കില് അത്രീ ഒര് സന്തോഷാണ്. മറ്റേത് നമ്മൾ കൊറേ കഴിയുമ്പോ ഒന്ന് പൊറ്ത്ത്ക്ക് എറങ്ങാഞ്ഞാല് നമുക്ക് നമ്മുടെ ഒപ്പൊരു മരം കാണാൻ പറ്റിയിലെങ്കിലു ഒരു ബുദ്ധിമുട്ട ഒരു എടങ്ങേറാണേന. അപ്പൊ നമ്മള് പോവും. ഇപ നമക്ക് വിളിക്കാനും കണ്ട് സംസാരിക്കാനുള്ള സൗകര്യം ഇണ്ടെങ്കിലും. ഞമ്മൾ അവിടെ പോയി നിക്കുന്നത് അതൊരു വേറൊരു അനുഭൂതിയല്ലേ?
വേറെ തന്നേണ്. പോയിട്ട് കണ്ട് രണ്ടു സം നിക്കുമ്പോ അതൊരു സന്തോഷം.
ആഹ് പിന്നെ നമ്മളിങ്ങനെ കൂടുമ്പ നമ്മളെ ബ്രദേേഴ്സിന്റെ മാക്കളായിട്ടും സിസ്റ്റേഴ്സിന്റെ മക്കളേയ്സ് എല്ലാരും ഇങ്ങനെ ഒത്തൊരുമിച്ച് കൂടും ചെയ്യും.
ആഹ് അവ എപ്പഴും കാണുന്നുല്ലല്ലോ അപ്പൊ പിന്നെ പോയി നിൽക്കുമ്പളാണ് അതൊരു സന്തോഷം തോന്ന. ഇപ്പൊ എന്നും വരാൻ പറ്റുന്നവരാണെ കൊഴപ്പ - - ഉല്ല അത്രയും ദൂരൊക്കെ ആവുമ്പ നമുക്കത് സാധിക്കില്ലല്ലോ?
ആഹ്
ഇപ്പ എത്ര മുള്ള പിള്ളാരാ?
പത്താം ക്ലാസ്സില് ഒരാള് അഞ്ചാം ക്ലാസ്സില പഠിക്ക്ണെ
അഹ് ആഹ് അപ്പ ക്ലസ് കളയാൻ പറ്റില്ല
ആഹ് വല്യാൾക്ക് ട്യൂഷൻ ട്ട്യനുണ്ട് ഇന്നാലു ഇന്നാലൊക്കെ ട്യൂഷനൊക്കെ മൊടങ്ങിട്ടൊക്കേണ്. എല്ലാം കൂടെ നോക്ക ക്കുമ്പത്തേെന് നമുക്ക് സാധ്യവുല്യ
ആഹ് അതെ അടുത്ത് തന്നെയാണോ ട്യൂഷനൊക്കെപ്പോ
ആഹ് ട്യൂഷന് സ്കൂളിന്റെ അടുത്ത വുരുന്നെ രാവിലെ കാലത്ത് ടൂഷ ന് പോയാ പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ സ്കൂളിലോട്ട് കേറ ചെയ്യ ആഹ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും
ആഹ ആഹ അതൊരു ഭയങ്കര ബുദ്ധിമുട്ട അല്ലേന്നെ മദ്രസക്ക് പോയി പിന്നെ ട്യൂഷന് പോയി
അവന് പിന്നെ മദ്രസൽ ഏഴാം വരെ പോയുള്ളൂ പിന്നങ്ങട് പോയില്യ അവന് ഉം അങ്ങനെ ഏഴ് വരെ മാദ്രാസ് സ്കൂളുളളൂ അങ്ങനെ ഒരു അവൻ പോയിരുന്നത് പിന്നെ എട്ടാം ക്ലാസ് ആയപ്പോഴ്‌ത്തേനും അവെനെ വേറെ മാറ്റി ചേർത്ത് അപ്പൊ അവൻ ഇവിടെ ആരും കമ്പനി ഇല്ലന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ മദ്രസ്സ് ഒഴിവാക്കി പിന്നെ ട്യൂഷ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാലോ മാത്രസ അതിനവന് തയ്യാറാവണില്ല
ആഹ് ആഹ സർട്ടിഫിക്കറ്റ് അപ്പൊ അങ്ങനെ പകുതിക്ക് വെച്ച് കട്ടാക്കിയാ
ആ അത് നമ്മൾ സ്കൂളിൽന്ന് കിട്ടും സ്കൂള ഇങ്ങനെ രണ്ട് സിലബസ് തോന്നിച്ച് പോണതകുമ്പോൾ അങ്ങെ അതുവരെ കി
പട്ടു ആഹ ഫുഡൊക്കെ കൊടുത്ത് വിടുവോ അപ്പൊ
ഇപ്പൊ മോനും കൊണ്ട് പോകത്തില്ല ചെറുപ്പം കൊണ്ടുപോയി ഇപ്പവലുതായപ്പോ ആരും ക്ലാസ്സില് ആൺകുട്ടികൾ ട്ന്നാരും കഴിക്കത്തില്ല ഞാൻ മാത്രേ കഴിക്കൂലാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫുഡ് കൊണ്ടോല മാറ്റി ഈവർഷം എല്ലാ കുട്ടികളും ഇപ്പോ മോഡേണല്ലേ ഇപ്പൊ
ആഹ പിന്നെ എന്ത് കഴക്ക്പ്പോ
അവര് പുറത്തുന്ന് എന്തേലും ചെറുതായിട്ടൊരു ഭക്ഷണം എന്തേലും വാങ്ങി കഴിക്കും
കൊടുത്തുടർണല്ലേ
ആഹ ആ അങ്ങനെ ഈ സ്കൂളില് ക്യാൻറ്റീൻഇല്ല മറ്റേ അവര് കാലത്ത് നേരത്തെ പോണതല്ലേ പിന്നെ വരുന്നത് വരെ ഒന്നും കഴിക്കാ നമ്മൾ ചെറുതായിട്ടും കൊടുത്ത വിക്കും കാശ് കൊടുത്തിട്ടില്ലേ ആതും ബുദ്ധിമുട്ടല്ലേ
ആഹ അ
വീട്ടിൽന്നൊക്കെ ഏഴരക്ക് ആ വീട്ടിൽന്ന് ഏഴരക്ക് പോയിട്ട് വൈകീട്ട് നാല് രക്കി എത്തുള്ളൂ അപ്പൊ അത്രയും സമയം ഫുഡ് കഴിക്കാതിരിക്കുകന്നൊക്കെ പറയുമ്പോ പ്രയാസമല്ല ഫുഡൊക്കെ ആവല്ല ണ്ട് ഫുഡ് ആവാത്ത കൊണ്ടു പോകൻ ഈ ഒരു അങ്ങനെ മടി കാണിക്കുന്നു
ആഹ
പെൺപിള്ളോരണെ പിന്നെയും കൊണ്ടുപോവേ അവര് ആ കുട്ടികള ഒരുമിച്ച് കഴിക്കാണ്ടാവ അൺകുട്ടികളാരും കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നില്ല അങ്ങനെയരുന്നു ഉച്ചക്ക് ഇന്ന് ഫുഡ ഒക്കെ ഉണ്ടാക്കി ഇരിക്കുക ഉച്ചക്ക്ന്ന് കുമ്പളേങ്ങ കറിയായിരുന്നു മീന് കിട്ടിയിട്ട് പത്തള് മീന ഉണ്ടായിരുന്നു അത അപ്പൊ അതില് വില കുറവുള്ളൊരു മീന ഉണ്ടായിരുന്നു അപ്പ അത് വാങ്ങി ആഹ മറ്റുള്ളതിനനൊക്കെ ചിക്കന്റെ മാതിരി നല്ല റേറ്റ് കൊടുക്കണം അപ്പ പിന്നെ ചെറുമീനാണെങ്കിലും പിള്ളേരൊക്കെ കഴിക്കും അപ്പൊ നല്ലവണ്ണം വറത്ത് കൊടുത്ത ത്താല് അവർക്കും ഇഷ്ടമാണ് അപ്പൊ പിന്നെ അത് വാങ്ങി
അതെ പിന്നെ എങ്ങനെയങ്ങക്ക് അറി വെക്കോ
കറീനേക്കാ ഒരിക്കിഷ്ടം ഇങ്ങനെ വറുത്തതാണ് നല്ല മുരിക്കിനെ വറുത്തെടുത്ത
അങ്ങനെ തന്നെ അതകുമ്പോ മുഴുവല്ലല്ലോ
അ കറി വെക്കലുണ്ട് പക്ഷെ അത് അവര് കൂട്ടത്തില്ലാന്നള്ളു
ആഹ് അുമ്പ മുള്ളൂല്ലല്ലോ വറുത്ത കഴച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാനും പറ്റും
ആഹ ആഹ്
ഇണ്ട ഇല്ലെങ്കിൽ മള്ള് മാറ്റണം എന്തൊക്കെ പണിയ നോക്കി കൊടുക്കണം പയലും നല്ലതല്ലേ ഇങ്ങന എന്തല്ല വറത്ത വെച്ച കഴിഞ്ഞാ രണ്ടു ദിവസന ഇണ്ടാവോ ഒരു ദിവസോ
വീട്ടിലെന്താ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാ
ഫ്രൂട്ട്സോ ഫ്രൂട്ട്സൊന്നുമല്ല വാങ്ങിയിട്ടുണ്ട് അല്ലാണ്ട്ൊന്നുമല്ല
ആഹ് മാങ്ങെടെ സീസണ് ഇപ്പൊ കഴിഞ്ഞാലോ അല്ലെ
ആഹ് ചക്ക്യക്കെ ഇണ്ടോ
ഓ ചക്ക ഇവിടെണ്ട് ഇപ്പൊ പഴുത്ത ഇവടെ ഇരിക്ക്ണ് ഇണ്ട്. ഞ ഹ് വൈകിട്ട് വാണം പറിക്കണെങ്കില് ഇപ്പൊ പറിച്ച് വെച്ചാല് പിന്നെ വെന്നേരം അവർക്കാവുമ്പത്തേനു ഇങ്ങനെ പഴഞ്ചക്കേണ് അപ്പ നല്ല പഴുപ്പാവകുമ്പോ അത് ഇങ്ങനെ വെള്ളൊഴിഞ്ഞ്ങ്ങ ഇണ്ടാവല്ലോ അപ്പൊ അവര് വര്നെ ടൈമിൽ പറിക്ക ഇന്ന്ള്ള രീതിയില് അങ്ങനെ വെച്ചിരിക്ക്യാണ്. ഉം അവര് കഴിക് ക്കും നല്ല മതിരൊക്കെള്ള ഉം മധുരം ഉള്ളതാളുക കൊണ്ട് അവര് കഴിക്കും ഉം ചക്ക് മാങ്ങ കഴിഞ്ഞു മാങ്ങ ക്ക ഇവടെ ഇണ്ടായിറ്ന്ന് മാങ്ങപ്പ കഴിഞ് ഇപ്പ പിന്നെ അടക്ക പഴണ്ട് റബുട്ടാന്ണ്ട് ആഹ് ആങ്ങൻത്തൊക്ക്യ ഒള്ളു ഇപ്പ ഇള്ളത്.
ആഹ് റെമ്പുട്ടാന്റെ സീസൺ ആണൊ ഇപ്പൊ
ഉം ഇപ്പം റംപുട്ടാന്റെ സീസൺ. എല്ലായിടത്തും ഇണ്ട് നമ്മള് വെല വീടുകള്ലും, ഇപ്പം റംപുട്ടാൻ എല്ലാരും വച്ച് പിടിപ്പിച്ച് നന്നായിട്ട് കായണ്ടായി വരുന്ന് ഇണ്ടല്ലോ ചെലേ തെങ്ങുന്തോപ്പുകളിലൊക്കെ ആഹ് ചില തെങ്ങുന്തോപ്പുകളിലൊക്കെ ഇപ്പ തോട്ട പട്ടം പോല ആയിട്ട് റംപുട്ടം വരിച്ച് പിടിക്കേണ്ടിട്ടുണ്ട്
അച്ഛന് അങ്ങനെ ഒരു സ്ഥലത്താ നിക്കുന്നെ അപ്പൊ ഏഹ് തോട്ടത്തിലേ
ആഹ് ഇപ്പ നമ്മളെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോ ശ്രദ്ധിക്കണം എന്നോള്ളൂ ഇപ്പ ഈ മഴ ക്കാലും വവ്വാലിന്റെ ഒക്കെ ഈ പനി ഇന്തൊക്കെ പടിഞ്ഞഞ്ടുക്കുമ്പോൾ നമ്മള് ശ്രദ്ധിച്ചു കഴിക്കണന്നൊള്ളു അവര് പെട്ടെന്ന് വന്ന് പറ്ച്ച് ക ഇതാവെ ഈ വവ്വാലളും ആഹ് പുഴുക്കു ത്തുകള് വരും വവ്വാല് കടിക്ക്ണത് പക്ഷികളെ എന്താന്നൊന്നും അറിയത്തില്ല കുവ നമ്മള് ശ്രദ്ധിച്ച്
ഉം ഓരോ സീസണല്ലേ പനീടെ ഓരോരോ പേര് കേ
ആഹ്
നല്ലോം ഷിഗല്ല കൂട്ണ്ട്ന്നൊക്കെ ഓരോ വയറ സ്സ് വന്ന് പെട്ടാ പോയി കിട്ടാൻ പാടല്ലേ
ആഹ് മുമ്പ ത്തെ പോലെ ഒരു പനീന്ന് മാത്രല്ല വന്നാ പല പേരിലും ഓരോ അസുഖങ്ങള് വന്നാ പിന്നെപ്പൊ ശരീര്ത്ത് ന്ന് വിട്ട് പോവാന് പ്രയാസാണ് അസുഖം മാറിയാലും നമുക്ക്പ്പെ ആഹ് അസുഖം മാറി കഴി ഞ്ഞാലും നമുക്ക് പിന്നീം വേറെ എന്തേലൊക്കെ അസുഖായിട്ട് പിന്നിം പിന്നിം റി
അതെ ആഹ് വാക്സിൻ എടുത്തേന് പിന്നേം പിന്നെപ്പാ അസുഖും കൂടാണ്ന്ന്ങ്ങനെ കേക്ക്ണ്ട് വാക്സിൻ ഏഹ് കോ കോവിഡിന്റെ വാക്സിനെക്കെ ഇട്ത്തേന് ശേഷേ പി ന്നെ ഒന്നും ശരീരത്തില് പിടിക്കുന്നില്ലല്ലോ പെട്ടെന്ന് അസുഖങ്ങള് കൂടാ
ആഹ് ഞാനൊക്കെ വാക്സിനൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കി പിന്നെ ലാസ്റ്റ് പൊറ്ത്തറങ്ങണെങ്കി വാ ക്സിന്റെ ഇത് വേണംന്ന് പറ്ഞ്ഞപ്പഴൊക്കേണ് ഞാനൊ ക്കെ വാക്സി എട്ത്ത്ട്ടോള്ളു അത് വേരെ വാക്സിന് ആഹ് ഏഹ് ഇത് അസുഖം ആഹ് അസുഖം ആഹ് അസുഖം പിടിപെടാതൊക്കങ്ങനെ രക്ഷപ്പെട്ട് ന്ന്ട്ട് പിന് ലാസ്റ്റ് പൊറ്ത്തറങ്ങണേ ഇങ്ങക്ക് വാക്സിന്റേര് ആഹ് ഇത് കാണിക്കണന്നൊക്ക പറ്ഞ്ഞാ പിന്നെ നിവർത്തിയില്ലാഞ്ഞാ ഇപ്പങ്ങനെ ഇട്ത്തതായിരുന്നു
ആഹ് ഞാന് ഗ്യാരിങ്ങായിരുന്നു അപ്പൊ ആ സമയത്ത് അപ്പ ഞങ്ങക്ക് ഹോസ്പിറ്റലില് നിർബന്ധായിരുന്നു വേണം ഇല്ലെങ്കില് ഡെലിവറി സമയത്തേ ഡോക് അടുക്കില്ലല്ലോ. അപ്പ അത് നിർബന്ധായ്രുന്നു. എടുക്കണം ന്ന്. ഡോസ് എട്ക്കണം ന്നുള്ളത്. അപ്പൊ അങ്ങനെ പോയിട്ടെട്ത്താ.
ഒരുവിധള്ള ആളുകളൊക്കെങ്ങന് തന്നെയാണ് വാക്സിൻ നിർബന്ധയപ്പോ മാത്രള്ളൂ എടുത്തിട്ടുള്ളൂ.
മ്. ശരീരത്തിന് നമ്മളന്ന് അറിയത്തില്ലല്ലോ അത് പ്രതിരോധം കൂടാനന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യും.
ആ ആ.
കാലം കഴിയുന്തോറും ഓരോരോ എഫക്റ്റുകൾ അത്‌ ശരീരത്തിൽ പിടിക്കാ
ആ മഴക്കെ പെയ്തിട്ട് വെള്ളോക്കായില്ലേ?
വെള്ളം കുറവാണ് അങ്ങനെ മഴ പെയ്തിട്ടില്ലല്ലോ.
മഴ സ കുറവാ ആ ബാത്ത്ക്കൊക്കെ?
കൊറവാണ്.
ആ ഇവിടൊക്കെ ഒരു ദിവസൊക്കെ രാത്രി ഇവിടെ ഒരഒരാഴ് ച്ചമുന്നേ രാത്രിയില് നല്ല നെയറ്റ് നല്ല മഴൊക്കെ ശക്തിയായി പെയ്തിട്ട് തോടും പാടം റോഡൊക്കെങ്ങനെ ഗതാഗതക്കെ തടസ്സപ്പെട്ടങ്ങനത്തെ രീതിയിലൊക്കെ വെള്ളം ണ്ട്.
ആ അത്രക്കൊന്നുവിടക്ക് എത്തിട്ടില്ല. ജസ്റ്റ് ഒരു ചാറല് അതും അരമണിക്കൂറൊക്കെ നിക്കുന്ന ത്രേള്ളൂ രാത്രി പെയ്യുന്നുണ്ട് ശക്തിയായിട്ട് കാര്യായിട്ടൊന്നുംല്ല പ്പൊ മിനി ന്ന് പെയ്തു.
ആ അന്നിങ്ങനെ പെയ്തപ്പ ഇടിം മിന്നലും കാറ്റുന്നർഞ്ഞമാതിരി എല്ലാം ണ്ടായർന്ന്. എല്ലാം ഒരുമിച്ച് രുമ്പോ ഒരു പേടിയാണ്.
ഇപ്പൊ വിളിക്കാവേ.